ആഹ കേക്കുന്നില്ലേ ആഹ കേക്കുന്ന എന്താ പറഞ്ഞോളു
എന്താ വിശേഷം സുഖണാ
ആഹ നല്ല വിശേഷം സുഖങ്ങനെ എങ്ങനെ പോകുന്ന എങ്ങനാ പണിയൊക്കെ കഴിഞ്ഞു
കുടിച്ച കുടിച്ചോ ചായക്ക് എന്തൊക്കെ വൈകുന്നേരം കുടിക്കാറില്ലേ ഏ ചായക്ക് എന്താ കടിി
ഇല്ല എടക്കൊക്കെ കുടിക്കും ചായനോട് വല്ിയ താല്പര്യം അതല്ലേ
ഓ എന്തൊക്കെയ കടി ഉണ്ടാക്കാറുണ്ട് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഏഹ ചക്ക ഓ ചക്ക വർത്ത
ചക്കപ്പൊരി ഉണ്ടല്ലോ ആ അത്ും അല്ല ടേസ്റ്റാണല്ലോ അതും ഉണ്ടാക്കി രുന്നു പക്ഷെ അത് ഉണ്ടാക്കിയത് അങ്ങനെ റെഡി ആയിട്ടില്ല
ഓ ഞാാന ഉണ്ടാക്കുമ്പോളും അങ്ങനെ റെഡി ആവാറില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ചക്ക മുുളത്താക്കിയാണ് നിങ്ങള്ങ്ങള് അച്ചക്ക് അത് എന്താണ് ചട്ടിയില നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടാണ്ട് വറത്തെടുക്കല്ലേ അപ്പൊ നെരിച്ചില് നല്ല ഇതായിട്ട് വരുന്നുണ്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ
അതൊരു ക്രിസ്പി നഞമ്മള കടിക്കുമ്പോ ഒരു കറവുമോറ ഉണ്ടല്ലോ അത് കിട്ടുന്നില്ല
ആ അത് കിട്ടുന്നില്ലല്ലോ എന്റെ ഞാന ഉണ്ടാക്കുമ്പോഴും കിട്ടുന്നില്ല അത് ഇണ്ട്ൊണ്ടായിരിക്കുംല്ലെ ഇല്ല അങ്ങനെല്ല അ പെട്ടെന്ന്താവോ നല്ല ഈ ഉരുളൻ കിഴങ്ങൊക്കെ പൊരിച്ച് കഴിഞ്ഞാ ുള്ള സംഭവം പോലെകും ഇത ആവാറ് പിന്നെ എന്തൊക്കെയ ചക്ക കൊണ്ടുണ്ടാക്കും ചക്ക അത് ശെരി കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ മറ്റ പഴം കൊണ്ട് ഉണ്ടാക്കാറുണ്ടോ പഴത്തിനൊണ്ടുള്ള വറത്ത ണ്ടാകാറുണ്ടോ
എങ്ങനെ
പഴത്തിന കൊണ്ടുള്ള കായവൃത്തത ഉണ്ടാക്കാറുണ്ടോ
അത് നോമ്പിനൊക്കെ ഉണ്ടാക്കരു അല്ലാതും ഉണ്ടാക്കലില്ല
പൊരിച്ചതല്ലേ കായ വറുത്തത് വറുത്തത്
വറുത്തയക്കെ പോലാണോ
ആ ഉണ്ടാക്കാറുണ്ടോ പഴം കൊണ്ട് ഇല്ല അത് നല്ല സിമ്പിൾ ആണല്ല ഉണ്ടാക്കാന് അത് നല്ല ഇതിലായിട്ട് കിട്ടും സാദാ എങ്ങനെയാണോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതുപോലെ തന്നെ കിട്ടും പച്ചക്കായ പച്ചക്കായ വെച്ചാണ് ഉണ്ടാക്കുമ്പോ അതുപോലെ തന്നെ കിട്ടും അത് ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് അത് നല്ല രസമാണല്ലോ അത് നല്ല രസം ഉണ്ടാക്കാനപ്പ ഓ അത് റെഡി ആവോ അത് പച്ചക്കായ നമ്മള് അതേമാ തൊലി ഉരിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ കൂട്ടാണ്ട് കുറച്ച നേരം വെക്ക അപ്പ അതിന്റെ ഉപ്പ് ഇതൊക്കെ ഉപ്പ് പിടിക്കുക ചെയ്യോ അതിന്റെ കറ പോകല്ല നമ്മ ഉ ഉള്ളിന്ന് അതിൽ വച്ചിട്ട ഇങ്ങനെ അഞ്ഞാണ്ട് എണ്ണയിലേക്ക് നല്ല ണ്ട കിട്ടാണ്ട് ഉപ്പും മഞ്ഞപ്പടും വേറെ വെള്ളം കലക്കി വെക്കുക എന്നിട്ട് അത് നരിഞ്ഞഞ് വരുമ്പോ അതിലേക്ക് കൊടഞ്ഞുൊടുക്ക ഈ ചക്ക വറക്കും അങ്ങനെ ചെയ്യാില്ലേ കൊടൂല
ഞങ്ങള അതിലേക്ക് ഇട്ട്യി
ഉപ്പ് ഉപ്പിട്ട് കൊയ്ക്കണം ആ ഉപ്പ് വെള്ളം ഇതേമാരി കൊടയ എണ്ണയിലേക്ക് ഇങ്ങനെ കുടയ അപ്പൊ ഈ വറുത്തയയ്ക്കുമ്പലൊക്കെ ഉപ്പ വെള്ളം പിടിക്കും അത് നല്ല നല്ല നഴങ്ങി വരും അപ്പൊ നല്ല രസ
ആഹ ആഹ അ
പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് പാൽവായക്കൊക്കെ ഉണ്ടാക്കാറുണ്ടാ പാൽവായക്ക നോമ്പ അ അത് ശരി ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കുമ്പ വൈകുന്നേരൊക്കെ ചായക്ക് രാത്രി കെട്ടുള്ള ഭക്ഷണൊക്കെ ആായോ രാത്രിയിലേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ആയോ കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ രാവിലെ തന്നെയ ആണോ ഉണ്ടാക്കാറ് ഏ രാവിലെ രാത്രി വരെയുള്ള ഉണ്ടാക്കാറാവൂല്ലേ ഇന്നെന്താ രാത്രിയിലേക്ക എന്താ? ഇവിടെ എങ്ങെ തന്നെ ഒരു നേരം ഉണ്ടാക്കും. അത് രാത്രിയിലേക്കും ആക്കും. എന്താ ചോറിനൊക്കെ എന്താ കറി കറി എന്താ ഇന്ന്
പേരി വത്ത തന്നെ
ഓ പപ്പടൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നും
ഏ അത അങ്ങനെ ഉണ്ടാക്കലില്ല. ഇട ക്കൊക്കെ ഉണ്ടാക്കും ഒന്നും കൂട്ടാനില്ലെങ്കിൽ ഉണ്ടാക്കും.
ആ ഒന്നുംല്ലെങ്കിൽല്ലേ മീൻകറി എന്നും ഉണ്ടാവാറുണ്ടോ സ്ഥിരമായിട്ട് വെക്കുവോ?
എന്നും മീൻകറിയാണ് പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ
വെള്ളിയാഴ്ച ഒക്കെ ആവുമ്പോ ഓ കോഴിയ ഒക്കെ വാങ്ങിക്കറല്ലേ? ഇറച്ചി ച്ചൊക്കെ അത് ശരി പച്ചക്കറിയൊന്നും ആ അത് ശരി സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടാ?
ഏ മന്തി ഉണ്ടാക്കീനു പെരുന്നാളിന്
ഓ മന്തി മന്തി ഇഷ്ടാണോ? ആ മന്തിഞാൻ ഉണ്ടാക്കാറുണ്ട് മന്തി ഉണ്ടാക്കുമ്പോൾഇതേ മാതിരി തന്നെ നിങ്ങെന്താ ചെയ്യാച്ചാ ചട്ട വച്ചിട്ടാണോ അതിന്റെ പുക ഉണ്ടാക്കാറ് ചിരട്ട കണലാണോ?
ഉള്ളില് ദമ്മടമ്മളാ
ആ അത് ശരി അങ്ങനെ നിങ്ങള് തിളപ്പിച്ചു ഊ ഒറിജിനലായിട്ടുള്ള മറ്റേ കടൽ നിന്ന് കിട്ടുന്ന അരി തിളപ്പിച്ചൂറ്റിയിട്ടാണ്. അരിഉണ്ടാക്ക അരി ഇട മന്തിയിലേക്ക് ഇറച്ചി ഇങ്ങനെ കാപ്സിക്കും. ആ ക്യാപ്സിക്കും ഇങ്ങനെ എല്ലും കൂടിയും കുഴച്ചിട്ട് പൊരി ക്കില്ലേചെയ്യാ യ്യാ അതിലിട്ട് തന്നെ ആ എണ്ണലി ട്ട് തന്നെ
അതിലേക്ക് എണ്ണൊക്കെ ഒഴി ച്ചിട്ട് അങ്ങനെ അങ്ങനെ രണ്ടു സൈഡും ആയിടെടുക്കും.
ആഹ എന്നിട്ട് പിന്നെ ചോറിലേക്ക് ഉണക്ക നാരങ്ങ അങ്ങനെൊക്കെ ഇട്ടിട്ടല്ലേ ഇണ്ടാക്കാ. മല്ലി പച്ചമല്ലി കറ പട്ട അങ്ങനത്തൊക്കെ ഇട്ടാണ്ടല്ലേ ആ പട്ടക്കെടല്ല പട്ട ഗ്രാമ്പു ഏലക്ക കായ അങ്ങനത്തൊക്കെ ചോറിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചു ഊറ്റുല്ലേ? അങ്ങനെയല്ലേ ചെയ്യ തിളപ്പിച്ചു ഊറ്റു ലിങ്ങള് കളരിടാറുണ്ടോ അത് പശ പോലത്തെ നക്കൂലെ
കുക്കറിൽ ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കി വെക്കില്ല ങ്ങള് പെ രുന്നാളിനുമ്പോ കൊറ- ആളുകളുമായി നു അപ്പൊ വലിയ
ആ അത് ശെരി ഓ എന്നിട്ട് നന്നായിരുന്നു ഉണ്ടാക്കിയത്.
ആ നന്നായിരുന്നു
ഓ ര നല്ല രസമുണ്ടായി
ആ
ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ആ ബിരിയാണി ബിരിയാണിയ അങ്ങനെ ഉണ്ടാക്കലില്ല മന്തിയാണ് എളുപ്പണ്ടാക്ക. ക്കാന ബിരിയാണി
നല്ലല്ലേ ഉണ്ടാക്കാനുംഎ ളുപ്പം പെട്ടെന്ന് ആ പെട്ടെന്ന് ആ അത് ശെരി ബിരിയാണി ഇഷ്ടാണോ
ബിരിയാണി നിക്കാള് കൂടുതല് ഇഷ്ടം മന്തിയാ
ആ അതെ ശരി കപ്സ് ഉണ്ടാക്കാറുണ്ടോ മന്തിനെ പോലെ തന്നെ അല്ലേ കപ്സഉണ്ടാക്കാറുണ്ട്
അത് ഞൻ ഉണ്ടാക്കിട്ടില്ല.
മന്തി മാത്രം ഫ്രൈഡ് റൈസ് അങ്ങനത്തൊന്നും ഉണ്ടാക്കാറില്ല.
ഫൈഡ് റൈസ് ഉണ്ടാക്കലുണ്ട്.
ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ നന്നാവലു ണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് സ് ഉണ്ടാക്കിട്ട് ഇതുവരെ നന്നായിട്ടില്ല രസം ഉണ്ടാവില്ല. ഏ ഞാൻ ഉണ്ടാക്കിട്ട് ഇതുവരെ രസായിട്ടില്ല
ഇല്ലാ അത് സുഖാണല്ലോ ഉണ്ടാക്കാന്
അതിന്റെ പശ പോലെ വരുന്നെ ഞാനീ കോഴിമുട്ടയും ആ ഒരു ഒന്നായിട്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് ഇനി വേവേറിയിട്ടാണോ അറിയില്ല എന്താ അറിയില്ല കോഴിമുട്ടിയും ചി ചിക്കനൊക്കെ പൊരിച്ചിട്ടല്ലേ ആക്കല് സോയാ സോസ് ചില്ലി സോസ്
ആ അതന്നെ അത് നല്ലോണ്ണം വേവരുത് കൊറച്ച് വെന്താ മ
അരിയില്ലേ ചോറില്ലങ്ങി ചോറ് വേവേറിട്ട് അന്നത്തോട കൂടെ ഞാൻ പിന്നെ അത് കഴിച്ചിട്ടൂല്ല അതിന്റെ ശേഷം ഉണ്ടാക്കിട്ടുല്ല്യ ഉം പിന്നെ
കുഴപ്പൊന്നുല്ല
ഓ ഉണ്ടാക്കിയ നന്നായിണ്ട് ഏറ്റവും രസം അത് മന്തി തന്നല്ലേ പിന്നെ രസം ഫ്രൈഡ് റൈസിനെ കാട്ടിയൊക്ക രസോ ആ അതേ പിന്നെ ഫ്രൈഡ് റൈസിനെ കാട്ടിയും രസവും പിന്നെ ഫ്രൈഡ് റൈസ് സാവുമ്പൊ ഇങ്ങൾ എന്താ അതിലേക്ക് ഇതാക്കുക സൈട് ആയിട്ട്
ഗ്രേവി പോലെ ഉണ്ടാക്കല് ഉണ്ട്
ഫ്രൈഡ് റൈസിലേക്ക് എന്താ വക്ക ചിക്കനോ ചില്ലി ചിക്കനോ ചില്ലി ചിക്കൻ ഒക്കെ ഇണ്ടാക്കോ ഉണ്ടാക്ക ആ രസണ്ടാവോ ഈ ഫ്രൈഡ് റൈസിലേക്ക് അങ്ങനെ കൂട്ടുമ്പോ
ചിലോരു അതിലേക്കന്ന ചിക്കൻ ഇങ്ങനെ ചെറുതാക്കിടുവല്ലോ
ആ ആ അങ്ങനെ തന്നെന്ന ഇണ്ടാക്ക ചിക്കന് ചെറുതാക്കി പൊരിച്ചിട്ട് ഞാൻ അങ്ങനെ ണ്ടാക്കിനി നിങ്ങളെന്താക്കും കോയിഴിമുട്ട സ്വന്തണോണ്ട
അല്ല ചിക്കന് ഉണ്ട് അതുണ്ട് പിന്നെ നമ്മൾ വേറെ ചിക്കന് ഗ്രേവി മാ തിരി കൊറച്ച് മസാല ഇട്ടിട്ട്
ആ കൊറച്ച് മസാല ചേർ
അത് സ്വന്തം കൂട്ടുമ്പോ ഒരു സുഖം ഇണ്ടാവൂല്ലേ
പിന്നെ അതുമല്ല ഫ്രൈഡ് റൈസ് സ്വന്തം കഴിക്കുമ്പഴൊരുരസം കിട്ടൂല്ലല്ലോ മൻ ന്തിന്റെ മാതിരിയൊന്നും രസ രസം കിട്ടുല്ല ആ മസാലയും കുറവ് പിന്നെ കൂടുതലും പച്ച ക്യാരറ്റും ബീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ല്ലല്ലേ ഉണ്ടാവ അതുകൊണ്ട് വലിയ രസം കിട്ടൂലല്ലേ പ കൊറെ പച്ചക്കറി ഇടും ഇങ്ങള്
ആ പയറ് ക്യാപ്സിക്കവും
പയറിടും ബീൻസ് ആ അങ്ങനെത്തന്നെല്ലേ ബീൻസ് പയറു ഇടൂല്ലേ പയറ് ഞാനിടാറില്ലേ ഞാനിപ്പ ആ ക്യാരറ്റ് ഇടും കാബേജ് ഇടും ങ്ങള് കാബേജ് ഇടാറുണ്ടോ ഇല്ല്യല്ലേ ചിലർ ക്യാ കാബേജ് ഇടണെ ഞാൻ കണ്ടിണ്ട് വീഡിയോസിലൊക്കെ കാണ കാബേജ് ഇട്ടാണ്ട് ഒരു പാത്രത്തിൽ കുറ ചോതോക്കെട്ടാണ്ട് ഇങ്ങനത്തെ സോസുകൾ എന്തൊക്കെ ഒഴിച്ചാണ്ട് ഈ അരിയങ്ങോട്ട് എടുത്തിടും ആ അതേമാരി ഓ പല്ലെ പല മോഡല് ഉണ്ട് കോഴിമുട്ട ഇട്ടതുണ്ട് ഇല്ലാത്തത് ണ്ട് എങ്ങനെയ ഉണ്ടാക്കണ്ടല്ലോ കണ്ട ഒരു പുലാവ് പോലൊക്കെ തോന്നും ആ എന്തടിച്ചാലും കിട്ടുല്ലോ പുലാവ് പോലണ്ടാവും കണ്ടാല് വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ പച്ചക്കറീന്റെ
ആ പച്ചക്കറിന്റെ ഉണ്ടാക്കല്ണ്ട് ഞാന് ഉണ്ടാക്കലില്ല ഉമ്മക്കെ ഉണ്ടാക്കും
ഓ ഓ ഒണ് ഒണ്ടാ ക്കാനും മടി കഴിക്കാൻ ഇഷ്ടവും അല്ലെ
ആ ഉണ്ടാക്കിവച്ചാല് കഴിക്കും
ആ കഴിക്കാൻ ഇഷ്ടം അത് ശരിയ പിന്നെ എന്തൊക്കെയുണ്ട് മഴ ഇന്നും ഇന്നല ഒന്നും മഴല്ല ഭയങ്കര ചൂട അവിടെ
ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്നും ഒന്നല് മരിയ ഉ വെങ്കായിരത്തിപ്പത്തന് ചൂടായി ഉം ഒന്ന് വെൽ അസരത്തിനന് ചൂടാ ആഹ ആയിക്കോ